നമസ്കാരം
നമസ്കാരം
എന്തൊക്കെയൊണ്ട് വിശേഷം?
നല്ല വിശേഷം സുഖമായിട്ട് പോകുന്നു.
എന്താണ് പണി
പണി വൈകുന്നേരല്ലേ അപ്പൊ കുട്ടികള് ഇങ്ങനെ കളിക്കാനെറങ്ങീട്ട്ണ്ട് ഓലെ ക കൂടെങ്ങനെ നടക്കാണ്.
ങാ ങാ കളിക്കാൻ ഇറങ്ങിയതാ കുട്ടികളൊക്കെ?
ആഹ് കുട്ടികള് വൈകുന്നേരം ആകുമ്പോ ഒന്ന് കളിക്കാനെറങ്ങും
ഉം ഉം ഉ എന്നും കളി കളിക്കാൻ പോവു
കളിക്കാൻ അങ്ങനെ പോവലുണ്ട് കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരും ഞങ്ങളെ വീട് റോഡിന് അടുത്തായിട്ടാണ്
ആ ആ
അപ്പോ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരും കളിക്കാന് മ മറ്റ് കുട്ടി മറ്റുള്ള കുട്ട കുട്ടികളുടെ വീടൊക്കെ കുറച്ച് ഉള്ള്ക്കാണ് അപ്പൊ അപ്പൊ ഓല് നമ്മളെ വീടിന്റെ അ ആ അവിടെ കളിക്കാ സ്ഥലുണ്ട് പിന്നെ ഇവിടെ ചെറിയ പോക്കറ്റ് റോഡണ്
ആഹ്
അപ്പൊ ഓല് വരും വന്നാ ആ വ വലിയ വണ്ടികളൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ വണ്ടികൾ എപ്പൾ ബൈക്ക് അങ്ങനൊക്കെ പോവുള്ളു
ഉം ഉം
അപ്പോല് അങ്ങനെ കളിക്കും
എന്താ കളിക്കാറ് സാറ്റ് കളിയോ അനെ കണ്ടല് കളികളൊക്കെ ക പറയാ അങ്ങനെയൊക്കെ
ഓ ഇ ആ കളികളൊന്നും കുട്ടികൾക്ക് അറി ആ ആ കളികളൊന്നും കുട്ടികൾക്ക് അറിയില
ഏഹ് ഏഹ്
കുട്ടികൾക്ക് അങ്ങനത്തെ കളികളൊന്നും അറിയില്ലല്ലോ ഓയിൽക്ക് സാധാ ഏഹ് ഇപ്പൊ സൈക്കിളോട്ടാ തൊട്ടുകളി പിന്നെയും കുറച്ചൊക്കെ അറിയാ പക്ഷേ പക്ഷെ കുറ്റി പറയുള്ള കളിയൊന്നും അവർക്ക് അറിയേയില്ല
ഉം പണ്ടത്തെ കളികളൊന്നും ഇപ്പല്ലല്ലോ കക്ക്‌ കളിക്ക കൊത്തങ്കല്ല് കളിക്ക അങ്ങനെയൊക്കെ ആയിന്നല്ലോ നമ്മളൊക്കെ ചെറുപ്പത്തില് കൊത്തങ്കല്ല് കളിക്ക കക്ക്‌ കളിക്ക ഉം ഇപ്പൊതന്നും ഇല്ലല്ലേല്ലേ
ഇപ്പൊ അതൊന്നുവില്ല ഇപ്പോ ഓല് ഇങ്ങനെ സൈക്കിളോട്ട അല്ലെങ്കില് എന്തെങ്കിലും പേപ്പോ പേപ്പറോ ബുക്കോ ഒക്കെ എടുത്തായിട്ട് എഴുതെ അങ്ങനെ കളിക്കും അല്ലാത്ത മുമ്പുള്ളമാറിയതെ ആരോഗ്യപരമായിട്ടിപ്പോ ഓടലും ചാടലും ഒക്കെ കുട്ടികൾക്കന്നൊര് ഉന്മേഷള്ളതാണല്ലോ
ആ ആ
ആ കളിയൊന്നും ഇപ്പല്ല
ആ ആ
പിന്നെ വൈകുന്നേരം ഓൾടെ കൂടെങ്ങനെ നടക് ആഹ് കൊറച്ച് കുട്ടികള്ണ്ട് ഇവിടെ ഓ ഓളതേ പ്രായത്തിലുള്ള കൊറച്ച് കുട്ടികളുണ്ട്
ഉം ഉം
അപ്പൊ ഓലൊക്കങ്ങനാ ഒപ്പം കളി ഉം ഉം പിന്നവിട അടുത്ത് തോട്ണ്ട് അപോലെ വൈകുന്നേരം സ്കൂളൊക്കെ കഴിഞ് വന്നിട്ട് അതില് കുളിക്കാൻ പോകും
ആഹ് ആഹ് തോട്ടിലിപ്പമഴെക്കായോണ്ട് വള്ളാല്ലേ
ആഹ് ഇപ്പൊ വെള്ളണ്ട് പക്ഷെ നല്ല വെള്ളല്ല കുട്ടികൾക്ക് ഇപ്പത്തെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വെള്ളേ ഒള്ളു നല്ല നല്ല മഴ പെയ്തക്കാണെങ്കില് നല്ല വെള്ളം ഒണ്ടാവും ആഹ് നല്ല ഒലുവൊക്കെ ണ്ടാവല്ലോ നല്ല ഒഴുക്ക് ഇണ്ടാവല്ലോ വെള്ളത്തിന്
ആഹ് ആഹ്
ഉം പക്ഷെ അതില്ല ഉം അതില്ല കുട്ടികക്ക് കളി കളിക്കാനുള്ള ഒരു ഇതൊള്ളൂ
ഉം ഉം വെള്ളത്തിൽ അതിന്റെ അടുത്തൊക്കെ പോകുമ്പോ
അത് ആഹ് അത് കൊണ്ടിപ്പോ പ്രശ്നല്ല
ആഹ് ആഹ്
അവിടെന്ത തോടോ എന്തെങ്കിലൊക്കൊണ്ടോ
ഇവിട തോടില്ല പോയ
പാ പൊഴേക്ക് അപ്പൊ പോവലുണ്ടാവ്‌ല ലെ പൊഴേ പൊഴയാവുമ്പോ കുട്ടിയാളെ വിടാൻ പേടിയാണല്ലോ
ആ ആ പൊയേക്ക് പോവേയില്ല അവ്ടെ പൊഴേലൊ ക്കെ വ്ത് ഇതായിട്ട് എറങ്ങാനും ഇതിന്നൊന്നുള്ള സൗകര്യയില്ല അപ്പ പിന്നെ പൊയേലൊന്നും പോ
ഏ ആ
പിന്നെ ഇവടെ പാല പാലപ്പണി നട പണ്ട് പൊളിഞ്ഞോയില്ലേയിനൊ ഒര് ഇത് വെള്ളപ്പൊക്കത്തില്
പാ അയുട്ത്തെ പാലോ
ആ മു ഇബടെ ഉള്ള പാലം പൊക്കത്തില് ഞാം രണ്ടായിര് ത്തി പയിനെട്ടിലെ പ്രളയത്തില് ഉം പ്രളയത്തില് അപ്പൊ ആ വെള്ളത്തിൽ ഒൽച്ചേയ്താണ് അപ്പൊ പിന്നെ ഇപ്പം അയുടെ പാലം ഇങ്ങനെ പണി നട്ക്ക്ണ്ട് അയോണ്ട് പിന്നെ അങ്ങട്ട് എറങ്ങാനും ഇതിനൊന്നും പറ്റൂല ആദ്യ ക്ക് എല്ലാരും കുളിക്കാനൊക്കെ പോവൽ ഇണ്ടായിര്ന്ന് ഇപ്പാരും അങ്ങട്ട് പോവലും കുളിക്കലും ഒ ഒന്നുല്ല
ആ രണ്ടായിരത്തി പതിനെട്ടിൽ ആ വെള്ളപ്പൊക്കം നന്നായിട്ട് എല്ലാർ ക്കും ബാധിച്ചിട്ട് ഇണ്ടല്ലോലെ
ആ ആ അന്നത്തെയെന്നെ ആതിലാണ് ആദ്യം കൊർച്ച് പോയി പിന്നെ ബാക്കി ള്ളെയ് കൂടി ഫുള്ളായിട്ട് പോയി അതാ പിന്നെ ഇപ്പം ഫുള്ള് പൊളിച്ച് ഒഴുവാക്കിയിപ്പോ വേറെ പുതെത് ഇണ്ടാക്ക്ണ്ട് പണി നടന്നോണ്ട്ക്ക്ണ്ട്
എന്താണ് നടപ്പാലാണോ നടപ്പാലാണോ അതോ
ആ നടപ്പാലാ നടപ്പാലാണ്
ഉം അപ്പൊ നിങ്ങക്ക് അങ്ങാടിക്കൊക്കെ പോവാൻ നല്ല എളുപ്പാരിക്കും
ആഹ് ആഹ് ഇവിടുന്ന് നേരെ ടൗണുക്കുള്ള ഇതാണ് നേരെ ടൌൺക്കാണ് ഇവട്ന്ന്
ഉം അപ്പൊ സുഖാണല്ലോ ഉം
ചിറ്റി വളഞ്ഞു പോകണ്ട ആവശ്യല്ല
ആഹ്
മറ്റേ കുറെേ മൂന്നാല് കിലോമീറ്റർ ചിറ്റോടി ക്കും പോകണം ചി റ്റി പോകണം അപ്പ അയിന്റെ ആവശ്യംണ്ടാവൂല വന്നാല് കു കുട്ടിക്കൊക്കെ അങ്ങാടിക്ക് ടൗണക്ക് വേഗം കടക്കാന് ബസ് കേറാനൊക്കെ പറ്റിയ സ്ഥലാണ് എളു പോവാ കോളേജിക്ക്‌ പോവാനും
ഉം വെള്ളപ്പൊക്കത്തില് വീട്ടിലൊക്കെ വെള്ളം വന്നീനോ
ആഹ് വീടിന്റെ ഇറക്കിലൊക്കെ എത്തീന് വെള്ളോന്ന് നല്ല വെള്ളല്ലേന്ന് അന്ന് വന്നെ ആഹ് ഞങ്ങളൊക്കെ ഇവിടുന്ന് മാറി താമസി ചെക്കണ് രണ്ടോസം രണ്ടീസം ഉണ്ടായി ഒരു ദസം ഞങ്ങള് മാറി താമസിച്ചു പിറ്റേ ദിവസം പിന്നൊക്കെ നന്നാക്കല ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങള മുറ്റത്ത് ആൾ ഒച്ചക്കേട കേറില്ല സ്റ്റെപ്പ്മ്മേലെത്തീനി വെള്ളം ങ്ങളെ പടള്ള അവിടുത്തെ ഫുള്ളായിട്ട് ഉം എല്ലാ വെള്ളം കയറിയും അവ്ടെത്തീന്ന് വെള്ളം
ഉം പേടി ആയില്ലേ അപ്പൊ
ഓ പേടിയൊക്കെണ്ടായിരുന്നു വെള്ളല്ലേ വെള്ളത്തിൽ കൂടെ വരാര്ക്കും ഈ അ ജന്തുക്കളും വരും പിന്നെ ഫുള്ള് വയ്യല്ലെ നേരെ ബെട്ന്നാണ്ട് പോയാ പൊയീക്കും പൊഴി ഒക്കെ കൂടെ ആയിട്ട്
ആഹ്
തന്ന്യാണ് ഇവട്ന്നാണ്ട് പൊഴേക്കല്ലേ വേറെ ബാക്കിലന്നെ പൊഴേയാണ് നിം വെള്ളം വന്നാൽ ഉരുപൊട്ടൊക്കെ സംഭ വജാ ബിനൊ
ആഹ് ഉരുൾ പൊട്ടലൊക്കെ ഉള്ള സമയാ അ അന്ന് നല്ല ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിനല്ലലേ ഏ
കൊറേ വീടാരൊ ക്കെ മാറി നിന്ന് അങ്ങനെ കൊറെ ഇതായിണ് എടുത്തുള്ള വീട്ട ട്ടാരൊക്കെ വേറെ വീട്ടിലൊക്കെ താമസി ജ് സ്കൂളിലും ഇവടെല്ലോല പിന്നെ സ്കൂളിലൊക്കെ പോയി താമസ ചെനി അന്ന് ഒന്നുല്ലേന്യല്ലോ ഭക്ഷണുല്ല കടപ് ന്ന് ക്കാനുല്ല എവിടെ സ്ഥല ല്ലാതെ വല്ലാത്തൊരവസ്ഥന്നേനി അന്ന്
ആഹ് അതെ അ ട് അ ഏതാലും ഞങ്ങളെ ഇങ്ങോട്ട് ന്നും അങ്ങനെ വെള്ളം കയറിയിട്ടില്ല
ഉം ഉം
ഇവടെ പിന്നെ തോടും തൊന്നും ഇല്ലാത്തോണ്ട് തോടാണ് ഉള്ളത് പൊഴല്ല ല്ല ശേത്തി ണ്ടാര്ന്നു വീടിന്റെ അടുത്ത്ക്കൊന്നും എത്തിട്ടില്ല ഞങ്ങള് കൊർച്ച് ഉയർന്ന സ്ഥ സ്ഥലത്തായോണ്ട് വീടിന്റെ അടുത്ത് കൊന്നെത്തീട്ടില്ലേനി
ആഹ
മഴ അന്നത്തെ ആ മഴൊക്കെ ഓർക്കുമ്പോ ഇപ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര പേടിയാ
ആഹ മഴേനെന്നല്ലേ പ്രളയുമൊക് എങ്ങനെ മനസ്സിലതാ വരുന്നത്
ആഹ അതെ നല്ല മഴൊക്കെ കാണുമ്പോ ഇപ്പോൊ മനസ് എനക് പെട്ടെന്ന് ഓർമ്മ വരാ അന്ന് താല് പ്രളയത്തിന്റെ ചിത്രക്കാര ഓർമ്മ വരിക
ആഹ ആഹ് അതന്നെ പോയിസ്തീസ് ഏതാലും ഇ പ്രാവശ്യം അങ്ങനത്തെ ദുരന്തങ്ങലൊന്നും
ആഹ അതന്നെ ഇപ്പൊ അങ്ങനത്തെ എതൊന്നുംണ്ട അങ്ങനെ ഇണ്ടായാല്
ഉം എല്ലാർക്കും ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും
ആഹ അത ഞങ്ങളവിടെ ബാക്കില് ചെക്ക്കു ന്ന് മലയാണ്
ഉം ഉം
ചെക്കുന്ന മലക്ക് വിള്ള ആ മലയോര മേഖലയാണ് വിള്ളല ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കൊറ ആയി പറയണ് മലക്ക് വിള്ളലുണ്ട് എന്നൊക്കെ പറഞ്ഞാട്ട് ഇങ്ങനെ കോറിുണ്ട അവിടെ മലയില് കോറി ഉള്ളോണ്ട് ഉം അപ്പൊ അങ്ങനെ പേടിയാണ് കല്ലൊക്കെ കിട്ടുമ്പോ ഭയങ്കര സൗണ്ട ഒക്കെ നമ്മളവിടെന്നെ കുലുങ്ങും ഉച്ചയ്ക്കങ്ങനെ ഉണ്ടാവും
ഉം ഉ
ഉം
നിങ്ങള അടുത്ത് തന്നെയാണത്
ആഹ് ഞാ ഞങ്ങളവിടുന്ന് കൊറച്ച് കുറച്ച് കൊറച്ച ദൂര ഉള്ളോ
ഉം ഉം
വീടിന്റെ ബാക്കില്ന്ന് പറയാ ബാക്ക് ഭാഗായിട്ട് മലയാണ്
ഉം ഉം
ഉം എന്നാ ശരി
കുക്കി
ഹലോ